ഹലോ കേക്കാമോ
ആകേൾക്കണ്ട്
ആ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
സുഗണ്
പിന്നെ ആഹ പിന്നെ സിനിമയൊക്ക്െ കാണാൻ ഇഷ്ടണ
ഓ സിനിമയെ കാണൻ ഇഷ്ടാണ് കുറ ചെറുത് സമയ നന്നായിട്ട് കണ്ടേന ഇപ്പം ഒഴിവില്ലാത്ത പ്രശ്നം ഉള്ളു കാണൻ ഇഷ്ട
ആഹ ഏതൊക്കെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
ഇഷ്ടം വെള്ളി നക്ഷത്രം ഇഷ്ടമാണ് പൃഥ്വിരാജിന്റെ
ആഹ
പിന്നെപ്പ ഇഷ്ട എല്ലാം ഉണ്ട് ഇങ്ങനെ എടുത്ത് പറയാാന്
ആഹ എനിക്കും രണ്ട് ര മൂന്ന് കുറച്ച് സിനിമുണ്ട് അനിയത്തിപ്രാവ് പിന്നെ നിറം പിന്നെ വെള്ളി നക്ഷത്രം
ആഹ
അങ്ങനെ കൊറ സിനിമ ഉണ്ടല്ലോ എന്തൊക്കെ ഇഷ്ടമാണ് പിന്നെ പുൊറത്തോട്ട ട്ടൊ പോവാറുണ്ടോ സിനിമയൊക്കെ കാണാൻ
സിനിമ കാണാൻ പോവാറില്ല അത് ഇവിടെ ഇഷ്ടല്ല സിനിമ കാണൻ പോകൂല പുറ ത്ത ന്തെങ്കിലും ഫുഡ് അയ്ക്കാനോ അല്ലെങ്കി എന്തേലോ കാണാനൊക്കെ ആയിട്ട് പുറത്ത്ു പോവാന്നല്ലാണ്ട് സിനിമക്ക ആയിട്ട് പോവാറില്ല ങ്ങെ നിങ്ങള് പോവോ
ആ ജേക്കാള് ഞങ്ങള് ഞാൻ കല്യാണം കഴിഞ്ഞന് ശേഷം ആണ് തിയേറ്ററിൽ കയറിയിട്ടുള്ളത് അതിന് മുമ്പൊന്നും കേറിയിട്ടില്ലായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം കേറി സിനിമ കാണ പിന്ന ഇപ്പഴ ഒന്ന് പോയി ട്ടൊന്നുല്ല
ആ ആ ആ ആ
കൊറച്ചു നാളായി പോയിട്ട് പ്പം മ ഭയങ്കര ത ഹസ്ബൻഡിനൊക്കെ ലീവ് ഇല്ലാത്തതിന്റോക്കെ തിരക്കാണ് അങ്ങനെ പിന്നെ അ ട്ടാത്ത ണ്ട് പോവാറില്ല
ഓ അ ശരി
പിന്നെ എന്തൊക്കെ ഇണ്ട്
നല്ലത് ചോറ്ന്നോ ചോറ കഴിച്ചോ ഫുഡഴിച്ചോ
ആ കഴിച്ചു കഴിച്ചു
നന്താ
ഇന്ന് ചോറ് മീൻ കറി ആ
ഓ ശരി
പിന്നെ എന്തൊക്കെയണ്ട്
നമ്മള് ചോറ് തിന്നല് കഴിഞ്ഞു ഇന്ന് വെണ്ടക്ക തക്കാളി കറിയായിരുന്നു അയല മീൻ പൊരിത് അച്ചാ ഇതൊക്കെയ നമ്മള് ചോറില കട്ടത്
ആ എനിക്കിന്ന് ചോറ മീൻകറിയ അിവിലൊക്കെ ഉണ്ടായിരുന്നു
ആ അവിയലൊക്കെ ആരുണ്ടാക്കി
അവിയൽ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇവിടെ വേറെ ആരും ഇല്ല അപ്പം എല്ലാരും ജോലിയിക്കായിട്ട് പോയിരിക്കുന്നു അപ്പം ഞാൻ ഉച്ചക്ക് ഞാനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്
നിന്റെറെസിപ്പി പറി
ആർ അവിയലിന്റെ റെസിപ്പി എന്ന് പറയണത് ആദ്യം അവിയലിന് കൊറച്ച് മറ മലക്കറ ഒക്കെ എടുക്കണം കൊ മ മലക്കറി എന്ന് പറയുമ്പം വഴുതനങ്ങ പിന്നെ കത്തിരിക്ക പിന്നെ പടവലങ്ങ തക്കാളി പിന്നെ നമ്മള ഈ ആ ഏത്തക്കാ ഉണ്ടല്ലേ ഏത്തക്കാ
ആഹ പച്ച
ആഹ അത എടുക്കണം ക എടുക്കണം പിന്ന ഏർ കയാരറ്റ് പിന്നെ ബീൻസ് മറ്റേ ബീൻസ് പോലത്ത സംഭവ ഉണ്ടല്ലോ ബീൻസ്ല്ല അമരക്ക അമരക്ക അമര അങ്ങനത കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് അരിഞ്ഞു വിറക്കി എടുക്കണം നീളത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് നീളത്തി വരുവല്ലോ
ആ
അ നീള ത്തിലരിഞ്ഞ് ഇട്ട് നമ്മള് ഗ്യാസിില് കടുവറ തിന് ശേഷം ആ ഇതിട്ട് കൊറച്ച് വെള്ളമ ഒഴിച്ച് വേവിച്ചെടുക്ക വേവിച്ചെടു വേവിച്ചെടുത്തതിനന് ശേഷം നമ്മള് അരപ്പിന് വേണ്ടിട്ട് തേങ്ങ പിന്നെ ജീരകം പിന്നെ വെളുത്തുള്ളി മഞ്ഞപ്പൊടി കിട്ടൊന്ന് തോരത്തിന്റെ ഇതുപോലെ ഒന്ന് കൊറച്ച് വെള്ളക്കൊഴിച്ചൊന്ന് അടിച്ചെടുക്ക
ആ ചെറുതായിട്ടോ
എന്താ
ചെറുതായിട്ട് അരച്ചെട്ക്ക
ചെറുതായിട്ട് തോരത്തിന്റെ ഇത്പോലെ തോരന് തോരന്റെ ഇതറിയില്ലേ ആ ഒരു ഇതില് അടിച്ചെടുക്കണം രണ്ട് മൂന്ന് അടി അടിച്ചതിന് ശേഷം ആ നമ്മള് ആ അരപ്പ് ഈ മല കറി വെന്ത മലക്കറിലോട് ഇത് ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്ക. അപ്പഴത്തേക്ക് പിന്നെ ഉപ്പ് ഉപ്പൊക്കെ ഇടണം ഉപ്പൊക്കെണ്ടൊന്ന് നോക്കണം
ആ
പിന്നെ തക്കാളിയൊക്കെ ഇടണം
ആ
ആ ഇട്ട് ഒന്ന് ആവ്മ്പം അവിയലായി
അവിയലായി അപ്പത് ന്ന് ഇന്ന് അതാണ് ലേ ഇണ്ടാക്കിയത്
ഇന്ന് മീൻകറിയും അവിയലും
മീനെന്താ അവിടെ കിട്ടി
ഇന്ന് മീന് ഏ ഇത് വങ്കട മീനായിരുന്നു
ആ ആ
മീന് ഇപ്പൊ മീന്കളൊന്നുംല്ല
ഇപ്പൊ മീന് കൊറവാ ഇള്ളത് നല്ല വെലയും ആണല്ലേ
ആ ഇപ്പൊ മീനൊക്കെ നല്ല വെലാണ് അതുപോലെ തന്നെ വങ്കടയൊക്കെ ചെറിയ വങ്കടയാണ് ആ അത് ഒരിരുന്നൂറ് ന്തൊക്കെയാണ് ഭയങ്കര വെല
അതെ ആ ആ അമ്മയൊക്കെ എവിടെ പോയി
അമ്മ ജോലിക്ക് പോയി
ആ അമ്മക്കെന്താ ജോലി
അമ്മ വീട്ടു ജോലിക്കാണ് പോകുന്നത്
ഓ അത് ശരി
ആ വേറെ ആ രാവിലെ പോം രാവിലെ പോയി പ്പ ഉച്ചക്ക് വരും അപ്പം നീർപ്പ താമസിക്കും തുവരെ വന്നിട്ടില്ല താമസിക്കും അപ്പം
ഓ അത് ശരി
പിന്നെ അവിടെ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ അറിയാം
ഇവിടെന്ന് വെണ്ടക്ക കറില്ലേ വെണ്ടക്ക തക്കാളിയും തേങ്ങ അരച്ച് വെച്ചക്കണ കറിയായിരുന്നു
അതെങ്ങനെ ഉണ്ടാകുന്നോ
അത് തക്കാളി ആദ്യം പ ച്ചമുളക് തക്കാളി മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് കുറഞ്ഞ വെള്ളത്തിൽ തക്കാളിന്ന് വേവിച്ചെടുക്കും തക്കാളി ഒരു ഏകദേശം ഒരു എൺപത് പെർസെന്റേജ് മഞ്ഞൾ
വെണ്ടയ്ക്കും കൂടെ വേവിക്കണോ
തക്കാളി ആദ്യം തക്കാളിയാ വേവിക്കേണ്ടത്. മഞ്ഞൾ പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് പച്ചമുളകുംഇ ട്ടിട്ട് വേവിക്ക. ഒരു പച്ചമുളക് ഇടും ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ എന്നിട്ട് അതിന് ശേഷം പിന്നെ രണ്ട് വിസ് ല് വന്നതിന് ശേഷം ഓഫ് ചെയ്ത് പിന്നെ അത് ആവി പോയേന് ശേഷം പിന്നെ അയ്ക്ക് ഒരു അളവിനുസരിച്ച് വെണ്ടക്ക കട്ട് ചെയ്തയ് ക്ക് ഇട്ടിട്ട് ഒരറ്റ വിസില് പിന്നെയും വരി പ്പിക്കാ. അതിന് ശേഷം നമുക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി കൂട്ടീട്ട് തേങ്ങ അരച്ച് അരപ്പ് അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു തള വന്നേന് ശേഷം ഓഫ്‌ ചെയ്ത് കടുവർക്കാ എണ്ണയും കരുവേപ്പിലയും കടക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചയ്ക്ക് ഒഴിക്കാ.
ആഹ് ആഹ്
ഏഹ് വെണ്ട ക്കാ കറി ഇന്ന് ഇന്ന് വിടുത്തദാന് ഏ അങ്ങനെ വെണ്ടക്കക്കറി നല്ല രസ് സാട്ടോ അങ്ങനെ ഇണ്ടാക്കിയാല് നമുക്ക് ചോറൊക്കെ കൊറേ കഴിക്കാനായിട്ട് പറ്റ്ണ്ട്. പിന്നെ മീന് അയല മീൻ പൊരിച്ചത് പിന്നെ അച്ചാറ് പപ്പടണ്ട് പക്ഷേ ഞാൻ പൊരി ചില മടി കാരണം പൊട് പൊരിച്ചെട് ത്തിലാ
ആഹ്
ചില ദിവസങ്ങൾ ല് ഒരു മടിയാ അപ്പൊ അങ്ങനെ
പിന്നെ വേറെന്തൊക്കെണ്ട് സ് പെഷ്യല് വേറേ
സ്പെഷ്യലൊന്ന്നുല്ല്യ. ഇന്ന് പിന്നെ വൈകുന്നേരത്തിന് ഉപ്പ വന്നപ്പം ബോണ്ട ഇണ്ടല്ലോ ഉണ്ടാന്ന് പറയ്ണ ബോണ്ട അതുകൊൺ ണ്ടന്ന്ട്ടുണ്ട് മക്കൾക്ക് അയ് ഇനി ഈവനിംഗ് സ്നാക്സ് യിട്ട് എടുക്കും വൈകുന്നേരം എടുക്കും ചായ കൂടെ കഴിക്കൻ എന്തെങ്കിലൊക്കെ വേണല്ലോ അപ്പൊ ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല ചോറ് മാത്രം ഉണ്ടാക്കി
ആഹ പുറത്തോട്ടൊന്നും പോയില്ലേ അപ്പൊ ഇന്ന്
ത്ത് പോയില്ല ഹസ്ബൻഡ് ഇവടില്ല വണ്ടി പോയദാ അപ്പോ പിന്നെ ആളില്ല ഞാൻ പുറത്ത് പോകൂില്ല
ആഹ ആഹ
ഇന്ന് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ അപ്പൊ ഇന്നങ്ങനെ പോയി ഒക്കെ സ്കൂളിൽ പോയി ഇന്ന് ആരുല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉം
ആഹ അവരെന്താ പഠിക്കുന്നു
അവര് വല്യ മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അതിന് താഴെയുള്ളയാള് എട്ടാം ക്ലാസ്സില് അതിന്റെ താഴെയുള്ള ആള് നാലാം ക്ലാസ്ക് അയിന്റെ താഴെയുള്ള ആള് രാൺകുട്ടി രണ്ടാണോ രണ്ട് പെണ്ണാണ് ചെറിയ ആള്െ എൽ കെ ജിയില് ഇ പ്രാവശ്യം അവനെ ചേർത്തതേ ഉള്ളൂ പിന്ന് മുതലാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് എയ്ത് ഉ തുടങ്ങിട്ട കുറച്ചായ ക്ഷേ വൈകുന്നേരം വരെ തുടങ്ങിട്ട ഇപ്പ ഇന്ന ആയതേ ഉള്ളൂ പിന്നെ പുസ്തകം പുതിയ ബാഗും കറ്റന്ന് പോയത് അങ്ങനെ പോണണ്ട് ഇന്ന് ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയാ ചോറ് ഒക്ക കൊണ്ട് പിന്നെ അവിടുന്ന് പത്ത മണിക്ക് കഞ്ഞി അവര് കൊടുക്കും അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നല്യ നമ്മള് സ്നാക്സ് ഒന്നും കൊടുത്തായക്കണ്ട അവര് കഞ്ഞി
ആഹ
അത് പ്രശ്നല്യ അച്ഛനും ജോലി ക്ക് പോയോ നിങ്ങള്
ആഹ് പോയി പോയി അച്ഛൻ ചൊല്ലി ഉ
ആഹ അങ്ങനെ പോയില്ലേ
ആഹ
നിങ്ങള് കിടക്കണോ
ആഹ ഇപ്പ കൊറച്ച് റസ്റ്റ് ഫുഡൊക്കെ അഴച്ച്ു കൊ കൊറച്ച് റെസ്റ്റ് എടുക്കണം
ആഹ
വെറുതെല ഒറ്റക്ക ഉള്ളു അപ്പം പുറത്തൊന്ന് കിടക്കാന്ന് വെച്ച
ആഹ ആഹ്് അങ്ങനെ കിടക്കല്ലേ
ആഹ
ആഹ ആ പറ്റക്ക്ങ്ങെ അടുത്തൊക്കെ വീടുകളുണ്ടോ
അടുത്ത് ഇവിടെന്ന് കൊറച്ച് ഇറങ്ങുമ്പം ആ അത് രണ്ട മൂന്ന് വീട അടുപ്പിച്ചിരിപ്പണ്ട് അപ്പം പിന്നെ ഇവിടെ ഞങ്ങളെ വീട്ടിനടുത്ത് അവന്റെ വലിയച്ഛൻ താമസംുണ്ട് അത്തട്ട ടുത്താണ് അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ അല്ലാതെ നമ്മള ഇവിടെന്ന് റോട്ടി നിറങ്ങി താഴട്ട് പോകുമ്പഴത്തക്കയാണ് കുറച്ച് വീടുകളൊക്കെ അടുപ്പിച്ചച്ച് അടുപ്പിച്ചി തുള്ളത്
ഓ
അങ്ങനെയൊക്കെ ഞാവിടെക്കെങ്ങനെയാണ് അടുപ്പിച്ചൊക്കെ വീടുണ്ടോ അടുത്തൊക്കെ വീടുണ്ടോ
ആവിടെ തൊട്ടടുത്തന്നെ വീടുണ്ട് എടുത്തെടുത്ത് വീടുകളൊക്കെ കണ്ട്
ആ
നല്ല രസ്സാണ് എല്ലാരുംകൂടെ ആവുമ്പോ
ആ ആ
പിന്നെന്താ ന്നാ ശരിലേ
പിന്നെ വെക്കട്ടാ
ആ ഓക്കെ
സ്റ്റേഡിയം